ഹലോ
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കാണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ആ ന്താണ് ജോലികളൊക്കെ കഴിഞ്ഞോ
ആ ഇല്ല ഇല്ല ഞാനിവിടെ അടിക്കുന്നുണ്ട്
ആ മക്കക്കൊ പോയിട്ടൽ പണികളൊന്നും കഴി കഴിഞ്ഞിട്ടില്ല മോളെ പ്പൊ സ്കൂളിൽ കൊണ്ടേക്കി വിട്ടു വണ്ടേറ്റി കൊടുത്തു ഇനിപ്പോ ബാക്കിള്ള പണികള്ണ്ട് ചോറുണ്ടാക്കണം, കറിയുണ്ടാക്കണം, അടിക്കണം, തൊടക്കണം, തി ഒരുപാട് പണികൾ ങ്ങ്നെ കിടക്കുന്നോണ്ട് അപ്പയ്നി പത്ത് മിനിറ്റ് ഇന്ന് ഫ്രീ ആയിട്ടിര്ന്നതാണ് ഫ്രണ്ട്സിനൊക്ക ഒന്ന് വിളിക്കാലോന്നര്തീറ്റ് പത്ത് മിൻട്ട് ഇരുന്നതാണ് ഉം ഇപ്പന്തൊക്കെയണ്ട് വിശേഷം സുഖം തന്നെ അല്ലേ
ഓഹ് സുഖം മക്കളക്കെ സ്കൂള്ള് പോയി. ഇവിടെ ഇരിക്കുന്നു പണിയക്കൊതുങ്ങി ഇങ്ങനെ ഇരിക്ക്ന്നു ആഹ് പണിയൊക്കൊതുങ്ങി കാ രാവിലെ പോവുമ്പോര് ക്കയ്ന് ചോറൊടുത്ത് വിടും ആഹ് അപ്പൊ അതുകൊണ്ട് രാവിലെ എല്ലാ പണിം കഴിഞ്ഞോനി അടിച്ചോണ്ടിര്ന്നേത്
അതെല്ലെയ ആ ആ മോളിപ്പോ സ്കൂള് വിട്ടള്ളൂ ഓൾ സ്കൂള് ചോറ് അപ്പൊ പിന്നെ അതിന്റെ പണികൾ പിന്നെ ലേറ്റ് ആവും ചോറ് കൊണ്ടോവാൻ ടൈമിലേക്ക് ട്ടണ്ടാവും ഇതിപ്പൊ ചോറ് കൊണ്ടോവാൻല്ലാത്തോണ്ട് ലേ
ലേറ്റായിട്ട് ആ ആ ഇവന് രാവിലെ ഞാൻ കൊണ്ടാക്കിയ ചെയ്യുന്നത് ബസ്സ് വരുമ്പോ ലേറ്റ് ആകും ആ അപ്പോൾ അല്ല ബസ്സ് രാവിലെ നേരത്തെ വരും ആറര മണിയാകുമ്പോൾ പ്പോവരും അപ്പോ മദ്രസൽ പോവാൻ പറ്റില്ല. ആ വൈകി എങ്കിലേ ലേറ്റ് ആകും അഞ്ചര മണിയാകും അപ്പ ഇവർക്ക് മൂന്ന് മണിയാവുമ്പോ സ്കൂള് കഴി
അല്ലേ അപ്പൊ ഡ്രൈവിംഗൊക്കെ അറിയ്ണ്ടാവും
ആ ഞാൻ പഠിച്ചു ഇപ്പൊ ഇതിന് വേണ്ടിട്ട് പഠിച്ചു
പഠിച്ച് ആ ആ അതെ അപ്പൊ പിന്നെ പെരീല് ല്ലോ ലൊക്കെ അങ്ങനെയാണല്ലോ ഫുൾ ഡ്രൈവിങ് പഠിക്കാണല്ലോ ആ അതെ അതെ ഞാനും പഠിച്ച്ണ്ടായിരുന്നു ഞാന് ഹസ്ബന്റിന്റെ വണ്ടിമ്മേ പഠിച്ച്ണ്ടായിരുന്നു അപ്പൊ പിന്നെ മോള ഗർഭിണിയായപ്പോ പിന്നെ അങ്ങനെ അന്നാണ് ഒഴിവാക്കിയത പിന്നെ ഇതുവരെ വണ്ടി മ്മേ പ്പയ്നാറ്റ് കേറീട്ട്‌ല്ല.
ആഹ അല്ല നമ്മള് പഠിച്ചാല് ആ പഠിച്ചാല് നല്ലതല്ലേ നമുക്കൊരു അത്യാവശ്യണ്ടെങ്കില് കൊണ്ടാക്കാ ഇപ്പൊ ഇവർ സുഖാണ് ഇപ്പൊ ഇവർക്ക് വൈകി ട്ട് മദ്രസ വൈകിട്ട് പിന്നെ മൂന്ന് മക്കള്ണ്ട് അപ്പൊ ഒരാ ഒരാൾക്ക് രാവിലെണ് മദ്ര സ് ഒരാക്ക് വൈകിട്ടാണ് മദ്രസ അപ്പൊ വൈകിട്ട് എത്തുമ്പോ അഞ്ച് മണി കഴിയും. ആ ഇതാവുമ്പഴത്തേക്ക് ആ പത്ത് മിന്‌റ്റ് കൊണ്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം
ആണ് രു മരിപ്പുണ്ട് അപ്പൊ അയിന് പോണം അപ്പൊക്ക ഞാനൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇര്ന്നതാണ് നി ഇപ്പൊ അതിന് പോയി കഴിയുമ്പോക്ക് ടൈം മുഴുകും ചെയ്യല്ലോ ന് കരുതി
ആ സുഖ ഇല്ലാത്ത ആളായിര്ന്നോ
ആ വയസായിക്ണു ആ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെന്ന്ങ്ങനെ നോക്കും ഇമ്മള് ഫുൾ പണി ഉണ്ട് നോക്ക എന്നും എന്തി അത്യാശ്യ മെസജ കാണാ പറ്റും ട്ടില്ലല്ലോ ആ മോള് ആ മോള് പോയി ഒരു പത്ത് മിൻറ്റ് ഫോണൊക്കെ നോക്കും മെസ്സേജാളൊക്കെണ്ടോന്നൊക്കെ നോക്കും ന്നട്ട് പിന്നെ ബാക്കിള്ള പണികളൊക്കെ ടുക്കും
ഞാന് രാവിലെ രാവിലെ മോന് മദ്ര സിൽ പോകുമ്പോന്നെ ഫുഡ് വേണം കഴിക്കാന് അപ്പൊ ആ ടൈമിലെന്നെ മതി അത് അപ്പത്തിന്റെ പണികള് കഴിയും പിന്നെ ആ അവരുടെ കൊണ്ടാക്കിട്ട് വന്നിട്ട് തിരിച്ചവര് നടന്നിട്ട് വരും കൊണ്ടാക്കാൻ മാ ത്രം ഞാൻ പോവുള്ളു അപ്പോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉച്ചക്കത്തേക്കുള്ള പണികളെല്ലാം
അതെ ഞാനെൻറ്റെ മോളെ കൊണ്ടോയാക്കാന് പോവും മദ്രസക്ക് കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ എന്നാലും പോണവഴീല് നായ് ഉണ്ടെങ്കില് എഴുന്നേറ്റിട്ട് മദ്രസക്ക് ആക്കി കൊടുക്കാൻ പോകും പിന്നെ വരുമ്പോ മോളുനടന്നു തന്നെ ചെയ്യല്
ആ നായ്ക്കളെ ഭയങ്കര പേടിക്കണം
ശല്യാണ് നായ്ക്കൾ എത്ര നായ്ക്കളാണൊള്ളെന്നു ഒരുപാട് നായ്ക്കളുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലന്നൂല്ലാ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഞമ്മക്ക്
ഒരു വടിയെടുത്തെങ്കി ഓടും ആ ഒരു വടിയെടുത്തെങ്കി ഓടും ഇപ്പൊ ഓടേ ഓടൂല നമ്മളെ തിരിച്ചുവരും ആ അതിനി വലിയ ആളായാലും ശെ ചെറിയായ ആളായാലും അത് വരും
പിന്നെ
ഞൻ നിന്ന് റോഡിൽ കൂടെ രാവിലെ റേ രാവിലെ അപ്പത്തിന് ദോശയ ഉണ്ടായിരുന്നു ദോശ
ആഹ് ഞാൻ പുട്ടും പപ്പടം ഉണ്ടാക്കിയത് ചോറക്കെന്താ കറി വെച്ച്
ആഹ് അത് റെഡി ആയി ആഹ് മീൻ ഫ്രൈയും കൊടുത്ത് വിട്ടു ചോറും സാമ്പാറും
ഉം അപ്പൊ മീൻ സ്കൂളിൽ കൊണ്ടോന്ന് കൊഴപ്പില്ല
ഇല്ല ഇല്ല കൊഴപ്പല്ല കൊഴപ്പല്ല അത് മീന് ഫ്രൈ ആഹ് സ്മെല് ഇണ്ടാവുമന്നല്ലേ
ആഹ് ഇവിടെ ടീച്ചർമാര് പറയും പിന്നെ മീനൊന്നും കൊടുത്തു വിടരുത് ചിക്കന് മന്തിയും ബിരിയാണി അങ്ങനത്തെന്നും കൊടുത്തു വിടരുത് എന്ന് പറയും
ആഹ് ഇവിടെ പ്രശ്ന ഇല്ല ഇവിടെ മക്കൾക്ക് അത് തന്നെയാണ് ഇന്നലെ ഈ മിനിയാന്ന് നല്ല ചിക്കൻ ബിരിയാണി മെന്ന് ഞാൻ മുട്ട ബിരിയാണി ഇത് തന്നെയാ കാരണം അവര് ഫുഡ് കഴിക്കില്ല
അതല്ലേ ആഹ് പക്ഷെ അതാ എന്താ വെച്ചിട്ട ടീച്ചർമാര് പറയണതൊന്ന് വച്ച ചില കുട്ടികൾക്ക അത് ചെലപ്പം കൊണ്ടുവരാനുള്ള സാഹചര്യം കൊണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അതൊരു ലിമിറ്റ് കൊണ്ടുവരരുത് പറയും അത് എൽ കെ ജി മുതൽക്കേ പറയും ടീച്ചർ അങ്ങനത്തൊന്ന് ഫുഡ് ഒന്നും കൊടുത്തു വിട രുത് എല്ലാവർക്കും ഉണ്ടാ ല്ല കുട്ടികളല്ലേ
ഉം ഇവര് ഷെയർ ഇവര് ഷെയർ ഇവര് ഷെയർ ചെയ്ത് കഴിക്കൂ ഇവിടെ പിന്നെ പ്രശ്ന ആഹ് ആഹ് ഇവര് ഷെയർ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നല്ല അതേ ഇവർക്ക് ചോറ് വേണ്ട ചോറ് വേണ്ട എനിക്ക് ചോറ് വേണ്ട ഉമ്മ ചോറ് വേണ്ട ഉമ്മന്ന് പറഞ്ഞാ കരയുന്നത് അപ്പൊ ഈ ചോറ് ഏ അപ്പം ഞാൻ പ്ലേറ്റ് അപ്പം കൊടുത്ത വിടുന്ന ദിവസങ്ങൾ പാത്രത്തിൽ ഫു ഡ്ന്റെ വേസ്റ്റ് കാണുമ്പോ ഞാൻ ചോദിക്കും ചോറല്ലേ ഈ വേസ് അത് ഞങ്ങള് ഷെയർ ചെയ്ത് കഴിക്ക്പ അങ്ങനതന്നെയാണ് ഉമ്മ ചോറ്കൊടുത്തൂ വിടണ്ട
ആഹ് അതെ അപ്പംപിന്നേ കുഴപ്പല്ല ആഹ് മക്കളോ വല്യ കുട്ടികളാണോ
പഠിക്കുന്നു മോള് രണ്ടിൽ പഠിക്കുന്നു പിന്നെ ചെറിയൊരാളും ആളെ എൽ കെ ജിയിൽ അത് മോള് തന്നെയാണ്
അതെ ഹസ്ബൻഡ് എവിടെ പുറത്താണോ ആഹ് നിങ്ങ ഒറ്റക്ക് താമ
ആഹ് അതെയതെ അപ്പോ പണികള് ആഹ് എന്താ പണികളെല്ലായോ എനി ആഹ് ഇല്ല ഇനിപ്പോ കൊറച്ച് വെയിലാണ് അടെ ഇണ്ടാ മഴ
അല്ല എവിടെ ഒരു വെ വെളിച്ചം കാണാണ്ട്
കാരണം ഇന്നലെ എങ്ങനെ ഇങ്ങനെയായിരുന്നു രാവിലെ കുറച്ച് വെളിച്ചം കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നല്ല ജോറ മഴയ ഉണ്ടായിരുന്നു
ആ വെയിൽ മഴത്തിന്റെ ഇന്നും അങ്ങനെത്തന്ന ഇന്നരുന്നു
ആഹ ഇന്നിപ്പോൊ കൊറച്ച വെയിയില് കാണുന്നു ഞാൻ പെട്ടെന്ന് തുണിയെല്ലാം കഴുകിട്ടിട്ടും ന്ന് ഉണങ്ങി കിട്ടിയെങ്കിൽ
അതെ അതെ ഞാൻ പിന്നെ മഴ പെയ്യുണ്ടെങ്കിലും റ്റ കിടാറില്ല വെ വെയില എത് കിാറില്ല
ആഹ ആഹ് ആഹ്
മഴ വരുമ്പോ അങ്ങട്ട് ഒന്നിടണം അവിടെ നി ഇങ്ങട്ടുമിടണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും മിഷീനിൽ ഉണക്കീട്ട് പുറത്ത് നീ തീറ്റിട്ടുണ്ട് അവിടെ നോക്കും പിന്നെ എന്താ ചെയ്യും നല്ല ക്കാത്ത മഴയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും വീടിന്റെ റൂമില് അയൽ കെട്ടീട്ട് ഉണ്ട് കൂടുതൽ പിന്നെ ഫൻ ഇടുമ്പ ഉണങ്ങല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാറ് നല്ല നിൽക്കാത്ത മഴ മാത്രം അല്ലെങ്കി പൊറത്തന്നെ ഇടല് ഇടക്ക് പോവാറില്ലേ വിട്ടിൽക്ക് പോവാറില്ലേ?
ആ വെക്കേഷൻ ആവണ്ടേ അ ആ അത് അതപ്പഴും എപ്പഴും എടക്ക് പോയിം വന്ന് പോയിം വന്ന് നിക്കോല്ലോ പിന്നെ അങ്ങ് മടിയാണ്. പുള്ളാര് പോയിക്കഴിഞ്ഞാല് മക്കള് പോയി കഴിഞ്ഞാഞ് പിന്നെ ഇങ്ങോട്ടെങ്കിലും എറങ്ങാൻ ഭയങ്കര മടിയാ
ണ്
പണിയെല്ലായി ഇവിടെങ്ങനെ ഫോണും നോക്കിയിരിക്ക ഇത് തന്നെ വല്ല്യപണി
മ് പിന്നെ പണികളിഞ്ഞ് ഒരുപാട്ണ്ട് ഇനി പ്പോ മരിച്ചോട്ത്ത് പോണം കൊറച്ച് ലോങ്ങാണ് അങ്ങട് പോണം വഴിയൊന്നറീല ചോയ്ച്ചറിഞ്ഞ് പോണം എല്ലാ ആ കുടുംബത്തിലന്നെയാണ് വല്യമ്മായിന്റെ അനിയത്തിയാണ് മെരിച്ച്ക്ക്ണേ
ഉം
അപ്പൊഞ്ഞ് മോനെ കൂട്ടി പോണം പിന്നെ എന്തൊക്കെ വേറെന്തൊക്കെണ്ട് വിശേഷം ട്രി
ഓ ആഹ പോവാറ്ണ്ട് പോവാറ്ണ്ട് വെക്കേഷൻ ആകുമ്പഴത്തേക്ക് ഹസ്ബന്റ് വന്നിട്ട്ണ്ടായിരുന്നു അ പ്പോ എല്ലായിടത്തേക്കും പോയി ഇല്ല ഞങ്ങള് ഞാനും ഹസ്ബന്റും മക്കളും മാത്രം ആ് ഞങ്ങള് പോവും ഞങ്ങള് എടക്കടക്ക് മക്ക് അവ ഇക്ക ഇണ്ടെങ്കില് മക്കള് ഒരു മിനിറ്റ് റസ്റ്റ് കൊടുക്കില്ല പോവാം ഇന്ന് വീട്ടീരിക്കേണ്ടാപ്പച്ചി പോവാം നമുക്ക് പോവാം
ആഹ
എന്ന അവര് പറയുന്നത്
ഇങ്ങള് പോവാറുണ്ടോ എപ്പൊഴുന്നുല്ല വലപ്പോഴും ഒന്ന് പോവും അതും ട്രെയിനിലൊക്കെ പോയിട്ടോ എ മോ ഭയങ്കര ഇഷ്ടായി ണ് ട്രെയിന് പോയതെന്നെ ചെറുപ്പത്തിലേ പോയിട്ടുണ്ടായിന്നൊള്ളു പിന്നെ ഒരുപാട് കാലം വർഷങ്ങൾ ശേഷാ പോണേ ട്രെയിനിലൊക്കെ പോണത് പിന്നെ കുട്ടികളൊക്കെ ആയോക്കുമ്പോ ടിൻസാണ്.
ആഹ ആഹ്ഹ
അവരൊന്നു വെല്താവാതെ പിന്നെ എങ്ങട്ടും പോകാ പറ്റൂലല്ലോ പിന്നെപ്പോഴേക്ക് വേറെ കുട്ടിണ്ടായി അപ്പൊ പിന്നെ അവര് വലുതാവട്ടേന്ന്ച്ച് പ്പ പിന്നെ വേറെ കുട്ടി അങ്ങനെയായിട്ട് ഇപ്പളാണ് ഞങ്ങളൊന്ന് ഇപ്പം ട്രെയിനിൽങ്ങനെ പോണത് മറ്റേ ഇതിനമുന്നേന്നും അങ്ങനെ യാത്ര പോവാറില്ല അവന് വണ്ടി സിയാർത്തൊക്കെ പോകുന്നല്ലാതെ അ ട്രെയിന് യാത്ര ഇഷ്ടപ്പെട്ടപ്പോ ട്രെയില് പോവുമ്പോ എനിക്ക് ഭയങ്കര സുഖം തോന്നി അയിലാവുമ്പോ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസൊന്നുല്ലല്ലോ ബസ്സിലൊക്കെ ആകുമ്പോ കയറി കഴിയുമ്പോ ഛർദ്ദിക്കാൻ വരും തല കളയും അങ്ങനെയൊക്കെള്ള പ്രശ് ള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുല്ല അപ്പൊ ഞാൻ പറയാ ഹസ്ബന്റ് പറയും ഇതുപോലെ ട്രെയിനിൽ പോണാ ഇവരിതുപോലെ ഏർവാടി പോയിട്ടുണ്ടായി അവിടന്ന് തിരിച്ച് വരുമ്പോ പിന്നെ ഭയങ്കര തിരക്ക് അ പോലും പറഞ്ഞട്ട ജന്മ യിൽ ട്രെയിനിൽ പോവൂല കരുതിയാണ് ഞാൻ ഇല്ലന്ന് പറഞ്ഞു അപ്പ പിന്ന അതുപോല ഞാൻ എന്റെ കൂടുത പോലെ പോന്നപ്പോ തെരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നെ അവർക്ക് വലിയ കുഴപ്പൊന്നുമില്ല പിന്നിം ഓര് പറയും ട്രെയിനിൽ പോവാ പറിമ് ഞാനില്ല ഞാനില്ല ഇക്ക് പേടിയാ ഇന്നലെന്നെ ഞാന് ഇടങ്ങറായിക്ക് കുഞ്ഞല്ല ആഹ ക അത്രയും തിരക്കേുംത്ര ഭയങ്കര തിരക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും ഗാപ്പില്ല അത്രയും തെരകെന്നു പറഞ്ഞു പിന്നെ ഞാൻ പറയും ഞങ്ങള് പോകുമ്പോൊ ഒന്നും തിരക്കണ്ടായിട്ടില്ല നമുക്ക് പോവല്ലേ പറഞ്ഞിട്ട് അങ്ങനപിന്നെ പിന്നെ പോവാലൊക്കെ ട്രെയിൻല്ല
ആ ട്രെയിനിൽ പോയി സുഖം ഉണ്ടെങ്കി നല്ലതാ ഞങ്ങളും ട്രെയിനില് പോവാറുണ്ട്
ആ... ഹ്
ഞങ്ങള് ട്രെയിനില് എപ്പോഴും പോവാാറുണ്ട്
അതെ അതെ അതാവുമ്പോ നല്ല സുഖണേ
നല്ലത് ുഖ ബട്ട സ ആ പറ്റ ബാത്റൂം പോണെങ്കാലും ഫുഡ് ആയാലും എല്ലാം നമുക്ക് വലിയ പ്രശ്നം വരും
വെല്ലാ ഇപ്പം ഇബ്‌ടുന്ന ഞങ്ങടെ അവിടന്ന് കുറച്ച് ബസ്ൽ പക്ഷെ ബസ്സിൽ എന്തറില്ല്യ ഡോർ മുഴുവൻ അടച്ചിട്ടു തോന്നണു തുടങ്ങി ഭയങ്കര തല കടയ ഛർദിക്കാൻ വരാ ഒരു മനംമുട്ട ഒരു ജാതിസോയാര്യ കേട് ബസ്സ് സ്റ്റോപ്പിൽ ഒരു സ്റ്റാന്ഡിലെത്തി ഇറങ്ങി ഛർദ്ച് ആകെ എടങ്ങാറായി ഇന്നട്ട് അവസാനം ഞാനും മോളുമ്പാടെ ഞാൻ വീട്ടിക്ക്‌ പോവാ നിങ്ങൾ ഹോസ്പിറ്റലേ പോണ്ടേ ഭർത്താവിന് ഹോസ്പിറ്റലക്ക് പോയിക്കൂടുന്നതാകും അങ്ങനെ എന്താ കയ്യും കാലൊക്കെ വർ എങ്ങനെയൊക്കെയാ അറിയില്ല ഞാന് പിന്നെ ബസ്സിൽ കയറി പകുതി കെത്തിയപ്പോ പിന്നെ കൊഴപ്പുണ്ടായില്ല അത് ജനൽ ഫുൾ തുറന്നിട്ട് വാതിൽ ഫുൾ തുറന്നിട്ടും കടകയ്നി ആ മറ്റെ ബസ്സൻ ഫുള്ള് അടച്ചിട്ട് കാര്യം അടച്ചിട്ട് കര്യം വെയ്യാതായി
അതാ ഞാ പോവാൻ തോന്നില്ല ഞാന് പ്രഗ്നന്റ് ആയി ടൈമിൽ ഇങ്ങനെ ഭയങ്കര ഛർദിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെയിനിൽ പോക്പോഴും ബസ്സില പോലെന്നൊയിരിക്കും ശഛർദിക്കുന്നു അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ പോകവാ ഞങ്ങള് ട റെയിൽവേ സ്റ്റേഷനിന്ന് നാരങ്ങിയും കവറ് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു വാങ്ങിക്കുമ്പഴത്തേക്ക അവിടെ നിന്ന ആൾക്കാാര് പറയുന്നെ ട്രെയിനിൽ ഹ്.. ഹ്.. ഷർദിക്കില്ല നിങ്ങള അത് പേടിച്ചിട്ട്
ഇടുന്ന മളം കൂടി ചെയ്യൂല
ആഹ
എന്ന ശരിട്ട് ഞാൻ വിളിക്കണ്ടട്ടോ ആ അതെ അതെ ശെരിയാണ് ന്നാ ശെരി ഞാൻ വിളിക്കണ്ട്ട്ടോ ശരി ശരി ശര